ആഹ് എന്താണ് വിശേ ഹലോ കേക്കാൻ പാടില്ലേ ആഹ് ഒണ്ടൊണ്ടൊണ്ട് ആഹ് എന്നാണ്ട് വിശേഷവൊക്കെ
നല്ല വിശേഷം എന്തായീ എന്തായി ഊണക്കെ കഴിഞ്ഞാ ഊണക്കെ കഴിഞ്ഞാ
മൂണ് കഴിഞ്ഞില്ല അത് വൈകുന്നേരം എ വൈകുന്നേരം എല്ലും കപ്പയും കഴിച്ചോണ്ട് ഉ ഊണ് കഴിഞ്ഞില്ല
ഇട്ടങ്ങന കഴിച്ചാലോല്ലേ
ആഹ്
ഉം എന്തായി പെരുന്നാളിന്റെ ഒക്കെ എന്തായി തീർന്നാ
അ അടി അടിപൊളിയായിട്ട് ഫ്രിഡ്ജിൽ കേറ്റി വെചേക്കുവാ എറച്ചിയൊക്കെ നുർക്കി പെർക്കിയൊക്കെ
അതേല്ലേ ആഹ് വീട്ടിലൊന്നും പോയില്ലേ
ഈ പെരുന്നാളിന് വീട്ടിപ്പോക്ക് കൊറവാ ചെറിയ പരുന്നാളിന് പോയി ചെറിയ പെരുന്നാള് പോ ഉം ചെറിയ പെരുന്നാളിനല്ലേ അരങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാപ്പടി എടുക്കലും പറക്കലും
അത അതെ അത അത് ശെരിയാണ് ആഹ് മക്കളൊക്കെ എന്ത്യേ
മക്കള് ഒരാള് ടി വി കാണ്ന്ന് ഒരാള് അച്ചി കൂടെ പോയിന്ന് ഒന്ന് ഇറങ്ങിപ്പോയിന്നൊന്ന് പുറത്തോട്ട്
അതെ വലിയ കൊച്ചുമക്കളാണോ
മൂ മൂത്തോള് പ്ലസ് ടു ആഹ് മൂത്തോള് പ്ലസ് ടു രണ്ടാ ഇപ്പ നാലിലും ഉം
നാലില് ആഹ് അത്ര ആയിട്ടുള്ളൂ അല്ലേ ഉം ആഹ് ഒര് ഒരു പെണ്ണൊരാണോ രണ്ണ്ട് പെണ്ണും ഒരാണോ ഏഹ് അതെ ആ ഉച്ച ഉച്ചക്ക്‌ എന്ത്ന്നാന്ന് ഫുഡിനൊക്കെ
ഇത് ചോറ് എന്താ ഇത് ചോറും ഉണ പയറായിരുന്നു തോരൻ പയറ് തോരനും ലിവർ ഒലത്തിയതും പിന്നെ തക്കാളി ചാറും
അതെല്ലേ ആഹ് അല്ലാണ്ട് ബീഫ് ഒരുപാട് കൂട്ടാൻ പറ്റില്ല ഏഹ്
ആഹ് ബീഫ് എന്ന ഏ എനിക്ക് കൊഴപ്പൊന്നുല്ല ആ നമ്മള് പിന് ഒരു വല്ലാം നിയന്ത്രിക്കണല്ലോ ഒത്തിരി അങ്ങ് ആഹ് കൂട്ടികള് കഴിക്കാൻ കഴിക്ക ട്ടെ എന്ന ഒള്ള ഇയില്
ആഹ് അതെ ഒരുപാട് കഴിച്ചാലും പ്രശ്നാ പിന്നെല്ലാം ആശുപത്രിയിലോട്ട് കയറി എറങ്ങേണ്ടി വരും
ആഹ് പിടി പെട്ടാ പിന്നെ രക്ഷയില്ലല്ലോ പിന്നെ നമ്മള് പിന്നെ പാലാവൂല്ലേ അതന്നെ ആഹ ആരൊക്കെണ്ട് വീട്ടില്
വീട്ടില് എനിക്ക് മൂന്ന് പെൺപിള്ളേരാണ് മൂന്ന് പെണ്ണ് ഞാനും ഹസ്ബന്റും മൂന്ന് മക്കളും
ഉം
മൂത്തവള് ഇപ്പ പത്താം ക്ലാസ്സിലേക്ക് ആയെക്കണ് രണ്ടാമത്തവള് ഒമ്പതാം ക്ലാസിലേക്ക് ഇളയാള് മൂന്നാം ക്ലാസ്സിലേക്ക്
അടിക്കണം അല്ലെ ടെൻഷനടിക്കണം അടുത്ത വർഷം ടെൻഷനടി
ആഹ് അത്ണ്ടാവും അതുണ്ടാവും എന്താന്ന് വെച്ച കഴിഞ്ഞാൽ ഒന്നിച്ചായ കൊണ്ടേ ഭയങ്കര പാട എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ
ഞാൻ എന്റെ തന്ന പ പ്ലസ് ടു റിസൾട്ട്‌ കേട്ടപ്പ എന്തുവാത്രം ഞെട്ടി ടെൻഷനടിച്ചോ മതി അത്ങ്ങനെ പതുങ്ങിയ ആടി ട്വന്റി ട്വന്റി ഫോർ ന്യൂസില് പൈ ഒന്നേക്കാല് ലക്ഷം പിള്ളേര് ആഹ് ഒന്നേകാല് ലക്ഷം പിള്ളേര് തോറ്റ്ട്ടുണ്ടന്ന് പറഞ്ഞു പ്ല ടു ല് അന്നപ്പോ തന്നെ കേട്ടപ്പ ചങ്ക് ഇടിച്ചു ഒരു വിഷയത്തിന് പോയാ പോരേ എന്നോർത്തേ
ഒരു വിഷയത്തിന് പോയതി പിന്നെ അതിന്റെ പുറകേ നടക്കണ്ടേ
ആഹ കെമിസ്ട്രിക്ക്‌ അത്‌ ഭയങ്കര പാടാന്
അതേ
എന്റെ മോക്ക് എന്റെ മോക്ക് പാടായിരുന്നു കഷ്ടിമുട്ടിയ ഏന്താ പ്ലസ് വണ് ജയിച്ചത് പ്ലസ് ടൂ ല് പേടിയായിരുന്നു എന്തായാലും നല്ല മാർക്കുണ്ടായിരുന്നു കൊഴപ്പമില്ലാതെ കര കേറി
ഇനി എന്തിന് പോകാനാ താല്പര്യം
ഹെൽത്ത്‌ ഇൻസ്‌പെക്ടർന് വിടാന്ന് ഓർത്തിരിക്കണേ
ഏതിനാ
ഹെൽത്ത് ഇൻസ്‌പെക്ടറാ
ഹെൽത്ത് ഇൻസ്പെക്ടറാ?
ആഹ്
ആഹ് ആഹ് അത് ഈ മെഡിക്കലിന്റെ ലേ
മെഡിക്കൽ ആഹ് അവക്ക്‌ നേഴ്സിംങ്ങൊന്നും പഠിക്ക്‌ണ ഇഷ്ട്ട അല്ല നെ ഴ്സിങ് ഇല്ലാന്നാ പറിണതവള് താല്പര്യ ഇല്ല
ആഹ് ഏ അതാ താല്പര്യം ഉണ്ടെങ്കി മാത്രേ പോയിട്ട് കാര്യള്ളൂ
ആഹ് കൂടുതലും സൈക്കോളജ്യാണ് ഇഷ്ടം ഞാൻ പറഞ്ഞ് സൈക്കോളജി നിനക്ക് പാടാടീ ഒരേ ഇതില് കിട്ടാന് അ അങ്ങനെ അത് ഇപ്പൊ എല്ലാരും ഫോണി കൂടെല്ലാ സൈ ക്കോളജി പഠിക്കാ ഫോണികൂടെ എല്ലാ സൈക്കോളജി പഠിക്കല് എല്ലാരും.
എല്ലാവരും ഇപ്പോ കൊറേ ടീമ് ഇപ്പൊ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞവര് അപ്പടി സൈക്കോളജ്യ
ആഹ് മോള് ഞാൻ പറ അങ്ങനെയൊക്കെ പറഞ്ഞപ്പൊ പിന്നെ അവള്ക്കൊരു മട്പ്പായി പിന്നെ അനസ്ഥേഷ്യ ഇട്ത്താലോന്നൊര് ചിന്ത പറഞ്ഞു അനസ്ഥേഷ്യ എട്ക്കാന് ഒരു ആശുപത്രില് ഒന്നോ രണ്ടോ പേര് മതി അപ്പം അതും വല്ല്യ ഇതില്ലായി പോകുന്ന് പറ പൊറത്തോട്ട് പോയള് അതാ പറഞ്ഞ ഒന്നോ രണ്ടോ പേര് മതിലേ ഒര് ഹോസ്പിറ്റലില് അത്കൊണ്ട് അപ്പൊ ഞാ അത് പിന്നെ വലിയ പൊറത്തോട്ട് പോവണം നമ്മള്
പൊറത്തോട്ട് നമ്മക്ക്‌ങ്ങനെ വിടാ പ റ്റൂലല്ലോ നമ്മള് പുള്ള് പുള്ളേര് കൊറവാണ് ഇപ്പന്നാലും പിള്ളേര് മു മിക്കതും പൊറത്താണ്ട്ടോ പോണേ
ആഹ് ഇവിടന്ന് വിടൊന്നുല്ല ഇവിടെന്ന് പഠിക്കാൻ പോലും ദൂരത്തോട്ട് വിടൂല പിന്നെയാ പൊറത്ത് ജോലിക്ക് വിടുന്നത് ഉം പിന്നെ കല്യാണം കഴിഞ്ഞ് ആഹ് കല്യാണം കഴിഞ്ഞ് പോയ പൊക്കോട്ടെ അല്ലാതെ വിടുവോന്നുല്ല.
ആഹ് അതന്നെ അതന്നെ അല്ലാണ്ട് വിടൂല അതന്നെ സത്യാണ്. മ്മ് ആഹ് അപ്പൊ അപ്പൊ ഇനിയിപ്പ ഇതിന് എൻട്രൻസ് സെഴ്തേണ്ട വെരോ
ഇതിന് എഴ്ത എഴ്തണ്ടന്നാ പറഞ്ഞെ പി എസ് സി പഠിച്ച് എഴ്തിയാതിന്നാ പറഞ്ഞെ രണ്ട് വർഷം ആഹ് രണ്ട് വർഷം കോഴ്സെ ഒള്ളുത്.
അതെ
ആഹ്
ആഹ് ഹെൽത്ത്‌ ഇൻസ്പെക്ടറ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഹെൽത്തിലെ ജോലി അല്ലേ
ആഹ് ഹെത്തിലെ ആഹ് ആദ്യം ജസ്റ്റ്‌ ദൂരെയോക്കെ ആയി ക്കുന്ന് പറിണു ജോലി കിട്ട്ണതേ പിന്നെ ഒരോരുത്തര്ടെ ഭാഗ്യം പോലെയിരിക്കും.
ആഹ് അത് നമ്മുക് പിഎസ്സിയെന്നെ വഴി എഴ്തി കിട്ടണം.
പിഎസിയൊക്കെ എഴ്തി കിട്ടണം
ആഹ് ആഹ് ആഹ് അപ്പ വേറെ ഡിഗ്രിയൊന്നും അയിന് ക്വാളിഫിക്കേഷൻ വേണ്ടേ?
വേറൊന്നും വേണ്ടാന്നാ പറഞ്ഞ് കേട്ടത്. നമ്മളിപ്പ ചെറ്ന്നേടത്ത്ന്നെ അഡ്മിഷൻ കൊട്ത്തിട്ടേക്കുവാ. വേറൊന്നും പറ പറഞ്ഞിട്ടില്ല ആഹ്
അപ്പ നമ്മളത് പ്രൈവറ്റായിട്ട് പഠിക്കണോ?
ആഹ് പ്രൈവറ്റായിട്ടാ പോണേ ആഹ്
ആഹ് ആഹ് അങ്ങനെ പോണലേ അപ്പൊ ജോലി കിട്ടിയാ നല്ല സ്കോപ്പാണാനും.
ആഹ് ജോലി കിട്ടിയ നല്ലതാ
ഉം അത് ഗവൺമെന്റ് അല്ലെങ്കിലും നമുക്ക് അല്ല ഗവൺമെന്റിന്റെ അല്ലെങ്കിലും നമുക്ക് ജോലി കിട്ടൂല പ്രൈവറ്റായിട്ട്
അത് അത് എനിക്ക് കറക്റ്റ് അറിയാ പാടില്ല നമ്മള് പി എസ് സി എഴ്തി കേറുവാ പിന്നെ അങ്ങനെ പറ്ഞ്ഞെ ഒരേ സ്ഥല ത്തൂടെ നമ്മള് ഇതിനൊക്കെ പഠിക്കാൻ പോണോല്ലോ ഇതിന്റെ ഒക്കെ
ആഹ് ഇതിന്റെ പോണം പോവവാ ആഹ് അത് ഈ ഹോ ഹെൽത്തിലെ എപ്പഴും പിള്ളേര് വന്ന് ചെക്കപ്പെയ്ണതൊക്കെ അതിന്റെ പഠിക്ക്‌ന്നതായിരിക്കും ലേ
ആഹ് അത് പഠിക്കന്നുണ്ടാ
ആഹ് അതിന്റെ ഞാൻ ഒരെണ്ണം കണ്ടിട്ടിണ്ട്ട്ടാ ഈ ഞങ്ങൾടെ അവിടെക്കെ ക്ലിനിക്ക് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുല്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റൾ ല്കള്
ആഹ് അടെയൂണ്ട് അവിരെ ആ അതന്നെ
ആഹ് അപ്പൊ അതിന്റെയാവും ഓള് പിള്ളേര് തന്നെ
പെൺകുട്ടികളാവുംമ്പം ആദ്യം എവന്ത് ദൂരത്തോടൊക്കെ വിടാ പാടാലെ
വിടൂല അതന്നെ പഠിക്കാനും വിടൂലാ ജോലിക്കും വിടൂലല്ലോ
പാ ജോലിക്കൊന്നും പോണ്ടാ ന്നാ പർ ഞ്ഞോണ്ടിരിക്ക്ണത് കൊച്ചിന് ജോലി വേ കൊച്ചിന് ജോലി വേണംന്ന്
അല്ല ജോലി ഇല്ലാ അല്ല എന്തെങ്കിലും ഒരു നല്ലൊരു കോഴ്സ് പഠിപ്പിച്ച് വെക്കണം എന്താന്ന് വെച്ചാ ഇ ഇപ്പത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് ഇല്ലാണ്ട് പ
ആഹ് അതന്നെ ആഹ്
ഇപ്പത്തെ കാലഘട്ടത്തില് എല്ലാവർക്കും ജോലി ണ്ടല്ലാ
ആ ജോലി ഉണ്ട് അവനവന്റെ നിലയിലൊക്കെ വന്നു അ എന്തെങ്കിലും ഒരു സാധനം അവനോന്റെ ഇഷ്ടപ്രകാരം മേടിച്ച് ഇടണോങ്കി അവനവൻക്ക് ജോലി വേണം. എല്ലാ ആവശ്യങ്ങൾക്കും പൈസേ പറഞ് ചോയ്ച്ചു പോകുമ്പോ ആണുങ്ങക്ക് ഇഷ്ടപ്പെടൂലാന്നെ
ഇനിയുള്ള ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്ത് സാനത്തി നൂറ് രൂപക്കോലും വെലല്ല. പത്തിന്റെ വെലയില്ലല്ലോ നൂറ് രൂപയ്ക്ക്
ആഹ് അതില്ല നമ്മുടെ കാലത്ത് എന്നാ നല്ല എല്ലാത്തിനും വെലയുണ്ട് സ്വർണ്ണത്തിന്റെ വില കേട്ടിട്ട് പേടിയാവുന്ന്
അതന്നെ ഇനിയിപ്പോ സ്വർണ്ണൊക്കെ എങ്ങനെ മേടിച്ചുട്ടാനാ സ്വർണൊന്നും മേടിക്കിന കണക്ക ഇനി ന്ന നമ്മടെ പ്രായത്തില് ന്ന് പർഞ്ഞാ ആഹ് പണ്ട്ന്ന് പറഞ്ഞ് കഴിഞ്ഞാ പത്തിരുപത്തഞ്ച് മുപ്പ പ്പതും പവനൊക്കെ കൊടുത്തോണ്ടിരുന്നതിൽ ഇപ്പൊ ഒരു അഞ്ച് പവനെങ്ങനെ ഒപ്പിച്ചൊട്ക്കാനാ പക്ക ആഹ അതെ അതെ കാലഘട്ടം അതായി മാറിയില്ലേ
മം
ഉം ഇപ്പൊ അങ്ങനെ
ഇല്ലല്ലോ എല്ലാം ഈ ന്തെ പയിനെട്ട് ക്യാരറ്റിനൊ ക്കെ എർങ്ങിയോണ്ട് ഉ ചെറുത് മേടിക്കാൻ പോയാ പൊട്ടിപ്പോകും ബലുത് മേടിച്ച് ഇടാൻ പറ്റുവോ?
അതാ ഇപ്പൊ പൊറത്തോട്ട് എറങ്ങി നടക്കാനും പറ്റൂലല്ലോ അതൊന്നും ഇട്ടിട്ട്
ഉം അത് ല്ല
ഉം എനക്കതിനു പേടിയും മാണല്ലോ ഈ മക്കളെ എങ്ങനെ പൊർത്ക് ട്ണ പോ സ്വർണൊക്കെ ഇട്ടൊണ്ട് വിടാൻ പറ്റ്ല്ലാത്ത ക്കാല കാലായില്ലേ ഒന്നൊന്നര ലക്ഷം രൂപയായില്ലേ വെല
വീട്ടിലിട്ടിട്ട് നമ്മക്ക് ഇരിക്കാൻ പേടി
അതെ എന്റെ പൊന്നോ വീട്ടിലൊരാള് എന്തോനങ്ങ് കാര്യത്തിനു വരുമ്പോ ഞാൻ വാതില് ലോക്ക് ചെയ്തോണ്ട് ന്താന്ന് ചോയ്ച്ചിട്ട് അപ്പ തന്നെ തൊർക്കുമ്പോ എന്താന്ന് ചോദിക്കും അപ്പ തന്നെ ലോക്കെയ്യും എനിക്ക് അത്രയ്ക്കും പേടിയാ
എനിക്കൊന്നും അങനെ പേടിയൊന്നും അങ്ങനെ പേടി തോന്നാറില്ല അങ്ങനെ വീട്ടിൽ വെർന്നോർത്ത് മിണ്ടാൻ അങ്ങനെ പേടി തോന്നാറില്ല
വീട്ടിൽ വന്നിട്ടന്ന് ഭായിമാര് വരൂലേ ഭായിമാര് അവര് നോക്കി കൊണ്ട് ആണുങ്ങളൊക്കെ നമുക്ക്പ്പോ കാണമ്പോറിയാൻ പറ്റൂലോ
ആഹ് അ അങ്ങ ഭായ്മാരെ പേടിയ
ആഹ് നിങ്ങളുടെ നാട്ടിലേക്കല്ലേ ഞങ്ങളടെ അടുക്കൊക്കെ അങ്ങനെയൊക്കെ വരും ആക്രി പെറുക്കാനും ആഹ് ആഹ് അതാണ് ആ ഞങ്ങള ഈ നാട്ടുമ്പുറത്തൊക്കെ ഞങ്ങടെ അങ്ങനെ വരല്ണ്ട്
ആഹ് ഈ വീട് ഒറ്റപ്പെട്ടിരിക്കുന്ന വീടായോണ്ട് അങ്ങനെ ആൾക്കാര് വരവ് കൊറവാ. അയ്യോ അടുത്തടുത്ത് വീടുണ്ട് അഹ് അടു- അടുത്തടുത്ത് വീട് ഇരിക്കമ്പളല്ലെ കൂടുതലും ആൾക്കാര് വരുന്നത്.
ആഹ് അതെ അതെ അതെ
എങ്ങനെ എങ്ങനെ സൈഡി കൂടെ ആൾക്കാർ പോകുന്ന കാണാം പക്ഷെ ഈ വീട്ടിലേക്ക് അങ്ങനെ കേറില്ല ഒറ്റക്ക് ഇരിക്കുന്നോണ്ടേ.
ആഹ് ആഹ് അതൊണ്ട് ഇപ്പൊ നിങ്ങക്ക് അതൊണ്ട് പഠിക്കാനി
എന്തോ
അതുകൊണ്ട് പേടിക്കാനില്ലാ ല്ലെ
പേടിക്ക്ണത് പേട്യാന്നൊ നമ്മള് നോക്കിട്ടൊക്കെ ഇരിക്ക്ണതൊക്കെ പേടി ഇല്ലായികയൊന്നുല്ല. എന്നാല് അത്രയ്ക്ക് എപ്പഴെപ്പോഴും ആൾക്കാര് വന്ന് കേയറാറില്ല.
ആഹ് ഉം വേറെന്താ വേറെ അപ്പൊ ഊണ് കഴഞ്ഞിട്ടില്ലാല്ലെ വീട്ടിൽ ത്തെ
ഇല്ല ഊണ് ആ ഓരോരുത്തരെ പിള്ളേരുടെക്കെ കൈയോണ്ടിരിക്ക്ണു.
ആ നിങ്ങള് കഴിച്ച് കടക്കുമ്പഴെക്കെ പത്ത് പന്ത്രണ്ട് മണി ആവോ
ഞാൻ ഈ പിള്ളേര കൂടെ ഇപ്പൊ ഈ സിനിമാ കാണാൻ ഇരിക്കുന്നത് കൊണ്ട് പന്ത്രണ്ട് മണിയാകും കിടക്കണത്.
അതേല്ലേ ആ ഇപ്പൊ പിള്ളേർക്ക്പ്പ ഫ്രീയാണല്ലെ ഇനിപ്പ സ്കൂളും തുറക്കാണ്ള്ള തിങ്കാഴ്ച്ചെ
ആ നാളത്തീല് നാളെ ഒരൂസം കൂടെ ഇണ്ട്.
നാളെ ഒറ്റ ദിവസം ഉണ്ട് അത് കഴിഞ്ഞു തുറക്കാലെ.
ആഹ് അ തുറക്ക്പാ ആഹ്
അതെ എന്നാ ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാ.
ആയിക്കോട്ടെ ആയിക്കോട്ടാ
ഓക്കെ